ആഹ് നമസ് ക്കാരം കേൾക്കുന്നുണ്ട്.
ആഹ് ആ കേൾക്കുന്നുണ്ട്. ഈ ബസ്സില് യാത്രയൊക്കെ ചെയ്യുമ്പോ എന്തെ ഈ ഒരു അഭിപ്രായം ബസ്സിലൊക്കെ പോകുമ്പൊ?
ബസ്സിൽ ഇടക്ക് പോകാറുണ്ട് ഞാൻ കൂടുതലും വണ്ടിള്ളത് കൊണ്ട് ഒരു
ആഹ്
ആ അതാണ് ഉപയോഗിക്കുന്നത് അപ്പ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ബസ് യാത്രയെ ദൂരയാത്രയൊക്കെ പോകുമ്പോ അങ്ങനെ ബസ്സിൽ പോകാറുണ്ട്. മെസ് ലെ വെസ് ആണല്ലേ ആഹ്. ആ ബസിൽ യാത്ര ചെയുമ്പോൾ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതെ കുറയൊക്കെ റിലാക്സേഷൻ കുറേ
ആ നിങ്ങളെവിടെക്കെ പോവാറുണ്ട് ബസില്?
ബസ്ല് പുലോട്ത്തും പോവല് ണ്ടേയ്ന് ഞങ്ങള് പുറത്ത്ക്ക്‌ പോവുമ്പോ അധികും ബസ്സിൽ ത്തന്നെ പോകല്. അതാകുമ്പോ നല്ല തില് പോവും ചെയ്യ കാഴ്ചകൾ കാണും ചെയ്യ അങ്ങനൊക്കെ ആയിറ്റ്.
എല്ലാ കുടുംബാങ്ങളട്ടൊക്കെ പോകുമ്പോളൊക്കെ നല്ല യാത്രയൊക്കെ നല്ല സന്തോഷകരമാണ് കൂട്ടുകാരുക്കെ പോകുമ്പോഴും
നമ്മള് ബസ്സിൽ പോകുമ്പോ അതിഗവും പുറത്തത്തെ കാഴ്ചക്ക്‌ ബങിയല്ലേ കാണാ
ആ അതെ പിന്നെ നമ്മള് സ്വന്തം വാഹനത്തിലൊക്കെ പോകുന്നതിന ബസ്സിൽ പോകുമ്പോ യാത്ര ചെലവും നമുക്ക് കുറവായിരിക്കും.
ആഹ് ആഹ് അതെ അതെ ഇങ്ങെ അവിടക് പോകലുണ്ടോ?
എഹ് ഹലോ
എവിടൊക്കെലും എവിടെക്കേലും പോവല്ണ്ടോ കേക്ക്‌ണ്ല്യാ?
ആഹ് ഞാന് ആ ഞങ്ങള് ഇപ്പം എന്റെ ഹസ്ബൻഡറ് വിദേശത്തായിരുന്നു അങ്ങനെ വിദേശ ന്ന് ആദ്യം വന്നപ്പോത്തേക്ക് ഇവിടെ നെടുമ്പാശേരി വരാൻ പറ്റാതെ വന്നപ്പോ ഞങ്ങള് കോഴിക്കോടാവന്ന് ഇറങ്ങിയാ ആദ്യം അപ്പംഓ
ആഹ്
ഈ യുദ്ധത്തിന്റൊക്കെ സാഹചര്യ ആ സമയത്തായിരുന്നു അപ്പം നേരട്ട് കിട്ടിയില്ല നെടുമ്പാശ്ശേരി കിട്ടാഞ്ഞിട്ട് കോഴിക്കോട് ഇറങ്ങിയപ്പോ ഞങ്ങള് ഞങ്ങള് പോ ഞങ്ങള് പോകേണ്ടി വന്നായിരുന്നു കോഴിക്കോട്. അപ്പം ഞങ്ങള് ബസ്സിലാ പോയത് കെ എസ് ആർ ടി സി ബസ്സ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെയ പോയത് അപ്പൊ നല്ല ഇത് യാത്രയൊക്കെ
ആഹ്
ആ യാത്ര അനുഭവംമായിരുന്നത് ഉം
ആ ബസിൽ പോകുമ്പോ നമുക്ക് പല കാഴ്ചകളും കാണാം നല്ല ഭംഗിയുള്ള കാഴ്ചകൾ.
ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാ അതെ. പുഴകളും പാടം അങ്ങോട്ടൊക്കെ പോകുപോളൊക്കെ ഉം കാണാനൊക്കെ സാധിക്കും.
ആഹ്
തിരക്കൊക്കെ വരുമ്പോള ബസ്സില തിരക്കൊക്കെ വരുമ്പോൾ ആ അതെതെ അ ബസിൽ തിരക്ക് വരുമ്പോൾ ഒരു ഇതുള്ളൂ ഇ ശരിക്കും തിരക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടാതെയൊക്കെ കൊറേ ദൂരമൊക്കെ നിന്നക്കെ പോകുമ്പഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ
കുഴപ്പം ആ അല്ലെങ്കി കുഴപ്പ
ഏതാലും രസം ബസ്സില് പോകുമ്പോ രസം നമുക്കൊരു അനുഭവമാണ്.
ഉം അതേനെ
കൂറെകിട്ടാത്ത അതിപ്പോ അപ്പോ കിട്ടി
എപ്പോഴാണെങ്കി സ്ത്രീകൾക്കാണെങ്കിലും പ്രിയദർശിന്യ ന്നുള്ള ഒരു ഇത് കൊണ്ട വന്നിട്ടുണ്ടല്ലോ?
ആഹ് അതെ
ഉ ഇല്ല ഇതുവര അത് കേറിയിട്ടില്ല ആഹ്ഹ്
ഉം ഉം
കറണ്ട് വന്നിട്ടില്ല ഉ
ഫുഡൊ വീട് മലപ്പുറം പത്താ
മലപ്പുറം ആ മലപ്പു ഉ ഉ
ഉ ഇങ്ങള് ചോറൊക്കെ ഉണ്ടാ
ഇല്ല കഴിച്ചില്ല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
പിന്നെ വിനോദയാത്രക്കൊക്കെ പോകാറുണ്ടോ വിനോദയാത്ര ങനെ
ആഹ് പോവലുണ്ട് ആ ബസ്സിലൊക്കെ പോവലുണ്ട് ങ്ങള് ഞങ്ങള് നാല് വയസ് വിനൊദയാത്ര പോയി
ആഹ് ഞങ്ങ ഞാൻ സ്കൂളില വർക്ക് ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് അപ്പം അവിടെ ഇന്ന് ഇങ്ങനെ ആ പിന്ന ഈ വർഷത്തിലൊരിക്കലും ഇങ്ങനെ വിനോദയാത്ര അതൊക്കെ പോകാറുണ്ട് അപ്പൾ ഈ ബസ്സിലാ പോകുന്നത് ഉം അപ്പത്തേക്ക് നല്ല അനുഭവങ്ങളാണ് പലതരം ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും അഹ് അതെ
നല്ലരു ക അതൊക്കെ നല്ല ഇതിൽ ഇരിക്കു ചെയ്യും നല്ലതിൽ ആൾക്കാരെ അറിയാത്ത ആൾക്കാർ പരിജയ പെടുംചെയ്യ അങ്ങനെ കായിട്ട് പോകൻ ബസിൻ മക്കക് ഇത് പ്രേശ്ന ചോറിന്ന് എന്തെങ്കിലും കൂട്ടാനു
ചോറിന് ഇന്ന് ഞങ്ങക്ക് ഉച്ചയ് ഇന്ന് വൈകുന്നേരം ഞങ്ങള് ചപ്പാത്തിയും മുട്ടക്കറിയാ ഉണ്ടാക്കിയ ചോറ് കറിയ അങ്ങനെ കൊറച്ചേ ഉണ്ടാക്കിയുള്ളൂ ഉച്ചയ്ക്ക് അതുകൊണ്ട് വൈന്നരം ചപ്പാത്തിയും മുട്ടക്കറിയും ആക്കി മീനൊന്നും ഇല്ലാരുന്നു ഇ ഉച്ചിക്ക് ഈ പച്ചക്കറിയായ്
ആഹ്
ആഹ് എന്തെങ്കിലും വർക്ക് വേറെ എന്തെിലും ജോലി ചെയ്യുന്നുണ്ടോ
ഇല്ല്യ ഇല്ല്യഇപ്പൊ മക്കളൊക്കെ ആയ പിന്നെ അവക്കുമ്പോന് പോയനൊന്നു പറ്റില്ല ഒരാളുണ്ട് ചെറിയ ആളപ്പൊ ഒറങ്ങി ഉറക്കികാണ്ട്പ്പ ചോറ് വളബറ്റ ഓ വളബെട്ട വെച്ചിട്ട് വന്നതാ
ഉ കഴിക്കാനായോ എനിക്ക് രണ്ടു പേര്
ഓ
ഉ പഠിക്കുന്നൊര്
ആഹ് ആ
കുഞ്ഞു മക്കളാണൊ..
ഓ ആ ഹ്ആ കൊച്ചു മക്കളത്
ഉം
ഉം
പിന്നെ അങ്ങ് ദൂരെ ദൂരെ ദൂരൊക്കെ പോവാറുണ്ടോ ബസ്സിലൊക്കെ?
ആഹ് ദൂരൊക്കൊന്നും പോവലില്ല അങ്ങനെ ദൂരെക്ക് മക്കളെയ് റ്റൊക്കെ ദൂരക്ക്‌ പോവാന് പറ്റൂല്ലേ അവടെ ചെറ ച ചെറ സ്ഥലത്തക്കൊക്കെ പോവ
ഉം കല്യാണത്തിന് മുന്നേക്കെ എങ്ങനെ വിനോദയാത്രക്കൊക്കെ പോയിട്ടുണ്ടോ പഠിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ ആ ആഹ്
അപ്പൊ അവക്ക് പോയി വരാക്കെ ചെയ്യ അവക്ക് ഏത് നേരത്ത് പോവാക്കെ ചെയ്യാം ഇപ്പൊ അവക്ക് അതിനുള്ള സാഹചര്യല്ലല്ലോ പോവാൻ പറ്റൂല്ലലോ അത് പിന്നെല് സദഷ്ട എല്ലതും ഭംഗിയല്ലേ കാണാന്.
കാണാനൊക്കെ അതെ.
ഉം
ഇവിടെ ഇങ്ങോട്ട് തെ തെക്ക് തെക്കോട്ടൊക്കെ വരാറുണ്ടോ? തിരുവനന്തപുരം ഇങ്ങോട്ട്
ആഹ് ഇല്ല ഇല്ല്യ ആ ഭാഗത്തേക്ക് ഒന്നും ഇല്ല്യ
വന്നിട്ടില്ല ആ അല്ല അവിടെ കൂടുതലിങ്ങനെ ഉം ഇത്ണ്ടല്ലോ തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റ് കാണാനുണ്ട് മൃഗശാലൊക്കെ ഉണ്ട് പ്ലാനിറ്റോറിയം ഒക്കെ ഉണ്ട് ഉം..
ഉം ഇല്ലില്ല ആ ഭാഗത്തോട്ടു അങ്ങനെ വരത്തില്ല
ഉം...
ഇല്ല ഇവിടെത്തേക്
ആ പിന്നെ അങ്ങനെ പോകുന്നു
ആ പച്ചക്കറികള് മാത്രം വയ്ക്കുള്ളു വീട്ടില് നിങ്ങളും മക്കളും
അപ്പം ഹസ്ബൻഡും ഉണ്ട് മക്കളും ആ ഉണ്ട്
ആഹ്
ഭർത്താവും മക്കളും ഉം..
ഉം ഫുഡോക്കെ
ആഹ് ആ ഇല്ലാ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കിക്കഴിഞ്ഞു ഇനി ഫുഡ് കഴിച്ചാ മതി അപ്പൊ ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും ഉം
നേരവോ കഴിക്കാനൊക്കെ?
ഏ പത്ത് മിനിറ്റില്
ഓ...
ആ അങ്ങനെ
ഉം
ഇനി ഓട്ടോയിലൊക്കെ പോവാറുണ്ടോ?
ആഹ് പോവറെക്കെയുണ്ട്
ആണോ? ബസ്സ് കൂടുതലും ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ബസ്സിലാണോ പോകുന്നത് സാധാരണ കെ എസ് ആർ ടി സി അങ്ങനെ?
ഇല്ല സാധാ ബസിലാ പോണേ
ഏഹ്?
സാധാ ബസില് പോവല്
സാധാരണ പ്രൈവറ്റ് ബസ് അല്ലെ? നിങ്ങളുടെ അവിടെക്കെ പ്രൈവറ്റ് ബസ് ആണ് കൂടുതലും ഉള്ളത് ആ അത് ഗ്രാമം ഗ്രാമമാണോ മലപ്പുറം ഏത് സ്ഥലം?
മലപ്പുറം തിരൂര് ആ ഭാഗത്തൊക്കെയാണ്
തിരൂർ ആഹ് ആ ആ ആ
ഉം...
മലപ്പുറം ഏരിയ ഈ കൂടുതലും ഈ മലപ്രദേശം പോലത്തെ പ്രദേശമാണോ മലപ്പുറം ഞാൻ വന്നിട്ടുണ്ട് പണ്ട് കുറേ നാൾക്ക് മുന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ കൂടുതല് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ എന്ത് ഉയര ഉയർന്ന സ്ഥലങ്ങളാണല്ലേ?
ആഹ അത അതെ
ഉം
ആ ഞങ്ങള് ഞ ഞ ഞാനും കൂടുതലും പിന്നെ പ്രൈവറ്റ് പ്രൈവറ്റ് പ്രൈവറ്റ് ബസിലൊക്കെ പണ്ടൊക്കെ കയറുവായിരുന്നു പിന്നെ കുറെേ നാളായിട്ട് ബസില് ആ ബസില് അങ്ങനെ കേയറേണ്ടി വന്നിട്ടില്ല പിന്നെ കൂടുൽ ഈ ദൂര യാത്രയൊക്കെ വരുമ്പഴാണ് ബസ്സില് തീർന്നതും ആ അങ്ങനെ ആ അങ്ങനൊയിട്ട് കോഴിക്കോട് പോയി പിന്നെ ബാംഗ്ലൂര് എൻ്റെ അനിയത്തി ബാംഗ്ലൂർ ആണ് അവിടെ താമസിക്കുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങള് അവിടെ രണ്ടു ദിവസം നിക്കാനായിട്ട് പോയപ്പത്തേക്കും ബസ്സിനാ പോയത് അപ്പൊ രാത്രി ബസ്സ് കയറി രാവിലെ അവിടെ എത്തി അപ്പം ആ കിടന്നുറങ്ങി നല്ല നല്ല ഇതായിട്ട് പോയി ഒരു ഒരു ഡിസ് ഒരു ശല്യവും ഇല്ലാതെ ആ രാത്രി കേയറിക്കഴിഞ്ഞാൽ രാവിലെ അവിടെ എത്തും ഉം പ്രത്യേക ഒരു ശല്യ ഇില്ലാതെ നല്ല സ നല്ല എന്താണ് ശാന്തമായിട്ട് പോയി വണ്ടിരുന്ന് ഉ അങ്ങനെ ബസ്സില് യാത്ര കൊണ്ടക്കുന്നില്ല ആ അതെ രാത്രി യാത്രകളൊക്കെ നല്ല അതെ ദൂരയാത്രയക്കെ ഒക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് കെ എസ് ആർ ടി സിന്നൊക്കെ വിശ്വസിച്ച് കയറാമല്ലോ നല്ല എന്ത് ടൂറിസ്റ്റ് ബസ് ആണെങ്കിലും ഇങ്ങനെ എല്ലാം ശ്രദ്ധിച്ചാണ് എല്ല
ഉം ഇന്നിട്ട
ഉ പിന്നെ പിന്നെ ഞാൻ യാത്ര വേറെ എങ്ങനെ പ്രത്യേകിച്ച് യാത്രയൊന്നും ചെയ്യാറില്ല പിന്നെ കൂടുതലും ഉം ഒരു സ്കൂട്ടിയടെ ആ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്
ബസ്സിൽ യാത്ര പൊതുവേ ഉണ്ടാവൂലല്ലേ
ആ അതുകൊണ്ട്ം അങ്ങനെ ബസ്സൽ അങ്ങനെ എപ്പോഴും പോകാറില്ല ഇങ്ങനെ വല്ലപ്പോഴും കൂടെ ഇങ്ങനെ പോകുന്നു എന്നല്ല എനിക്ക ഇഷ്ടമാണ്ങ്ങനെ പോവാനൊക്കെ കടുതല് ദൂരയാത്ര കൂടുതലും ദൂരയാത്ര കൂടുതലും ബസ്സിലേ പോകത്തുള്ളു അടുത്തുള്ളതൊക്കെ മാത്രമേ ഇങ്ങനെ വണ്ടിയെടുത്തിണ്ട് പോകും ദൂരയാത്ര നമുക്ക് സേഫാണ് സുരക്ഷിതമാണല്ലോ ആ ബസ്സിലന്ന് പറയുമ്പം അങ്ങനെയ
പിന്നെ നമുക്ക് കുറേ മനോഹരമായ അനുഭവൊക്കെ നമുക്ക് ഉണ്ടാവും ബസ്സിൽ പോംബം അല്ലെ
ആഹ
ഇങ്ങനെ ഈഈ കാഴ്ച്ചക്കളൊക്കെ കണ്ടാണെങ്കിലും ചില കവി ചില കഥാകൃത്തക്കെ കവിതകളും എല്ലാംക്കെ എഴുതുന്ന തന്നെ ഇങ്ങനെ ഇരുന്നുണ്ട് ഓരോ സിനിമകൾ തന്നെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ബസ്സില ഇരുന്നുണ്ടൊക്കെ
ആൾക്കാരും കാണും
പല ആൾക്കാരെ പരിചയപ്പെടാനും അതെ സുഖ ആ പറ്റും പുതിയ ആളുകളെ പരിചയപ്പെടാൻ പറ്റും
ആഹ നമ്മള് ഏത് ഏത് എത്ര ഏത് ബസ്സിൽ പോകറല്ല ആൾക്കാരെ നമ്മുക്ക അറിയാത്ത ആൾക്കാരെ നമ്മുക്ക് പരിച്ചപ്പെ അവരോട് കൊറച്ച് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റുമ
ആ കൊറെേ ആളുകള് പിന്നെ ഈ സ്കൂളുകളില ജോലി സ്ഥലങ്ങളിലക്കെ കൊറെ ആളുകളൊക്കെ ഇങ്ങനെ ബസിനേണ് ആശ്രയിക്കുന്ന് അല്ലേ
ഇത് സ്കൂളില്, സ്കൂളിലെ പിള്ളരൊക്കെണെങ്കിലും ബസ്സിനെ ആശ്രയിച്ച് കൊറെേ ആൾക്കാരുണ്ട് അതുപോലെ ജോലി സ്ഥലത്തൊക്കെ ചില സ്ഥലത്തൊക്കെ ആൾക്കാര ബസിലോ ബസില ബസിൽ തന്നെ നിരന്തരം ദിവസം ബസ്സിൽ കയറുന്ന ആൾക്കാരും കുറയുണ്ട് അവർക്കൊക്കെ ഒരു വെസ്ന്ന് പറയുന്നത് നല്ലൊരു ഉ
ഉ ഇതാ ശരിട്ടോ
ഏ
എന്നാ ശരിട്ടോ ശരി ഓക്കെ ശരി ശരി
അസോവോൾ